ഹലോ, ആയ് സുഖാണ്, എന്താണ് അവിടുത്തെ വർത്താനം. എന്താ, അവിടെ വിശേഷങ്ങളൊക്കെ? ഓക്കെ, ആ മകള്ളാലരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ സംസാരിക്ക്ണ് ആ, കല്യാണത്തിന് പൊയ്ക്കാന് എവിടൊയിരുന്നു കല്യാണം.
ഞങ്ങളെ, അടുത്തന്നെ
അടുത്ത് കല്യാണല്ലേ. എങ്ങനെ, എങ്ങനെ ഇണ്ടായിരുന്നു കല്യാണം. ഇന്നത്തെ കാലത്തെ കല്യാണണോ അതോ നമ്മുടെ, സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള കല്യാണണോ
ഭയങ്കര അടിപൊളിയയിന്ന് ന്റമ്മോ പലതരം, ഭക്ഷണങ്ങള് ഫുഡോണ്ടൊരു കളിയാണ്. അത്, പിന്നെന്ന് പറഞ്ഞാല് ആ ഒര് ആ ഒരാൾക്ക് തിന്നും ആ അടിച്ചുപൊളിയാ പലതരം ഫുഡുകളാണ്.
ആയിശ്ശേരി, മാഷാഅള്ഹ.
അഹ പണ്ടത്തെ കല്യാണക്കെ, എന്ന് പറഞ്ഞാൽ ആത്രെന്നുല്ല, അങ്ങനെന്നുല്ല നമ്മക്, എന്തേലും ഒരു ബിരിയാണിയോ അങ്ങനൊക്കെ, ല്ലേ, ഇണ്ടാവുള്ളൂ ഇണ്ടാവോള്ളു ആ മം.
പണ്ട് നമ്മള് സാധാ ഒരു- ചിക്ക ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണിണെങ്കിൽ ബീഫ് ബിരിയാണി എന്തങ്കിലും ഒന്ന് നമ്മൾ ഒതുക്കും. ഒരു പായസത്തില ഒരു മധുരത്തില കഴിയും ഇന്നത്തെ വിവാഹങ്ങൾ പറഞ്ഞാല് നമ്മള്- തുടക്കം മുതൽ തന്നെ ആർഭാടാണ് മിട്ടായി കൊടുക്കൽ മുതൽക്ക് വിവാഹത്തിന്റെ ചടങ്ങൾ എടുക്കുകയാണെങ്കിൽ- ഇന്നത്തെ മിഠായി എടുക്കല ഒന്നും പറയാൻ പറ്റില്ല അത്രയും ചെലവ് കൂടിയ സംഭവങ്ങളാണ്.
അതന്നെ ഒരു കല്യാണപെണ്ണിനെ കാണാൻ പോയാൽ തന്നെ കാണാൻ പോകുമ്പോ തന്നെ എന്തൊക്കെയാ വേണന്നറിയുന്നോ? ഐഫോണ് ആ ആ പിന്നെ എന്താണ്?
ചേരുപ്പ് ഡ്രസ്. അങ്ങനെള ഐറ്റംസൊക്കെ ഇട്ട് പാകയ്തിട്ട് അതിനാന്നെ ഓൺലൈൻ ബിസിനസാക്കിക്കല്ല ഇപ്പതിന്റെ ത്.
ആഹ് അതെ അതെന്താ അങ്ങനെ വരുമാനം ഉണ്ടാക്കണോലും ഉണ്ട് ഇപ്പോ.
വരു അതിവിടെ വരുമാനം ഉണ്ടാക്കുന്ന ആൾ- ക്കരുണ്ട് വിവാഹം ആർഭാടായിട്ട് ദൂർത്തടിച്ചിട്ട് ചെലവാക്കണ വീടുകളുണ്ട് ഇപ്പൊ.
അതന്നെ പിന്നെ വരുമ്പോ- എപ്പോ കേറി വരുമ്പോ തന്നെ പലതരത്തില് പണ്ടൊക്കെ നമ്മെ നാട്ടിൽ വന്നാ എന്തെങ്കിലും ഒരു നാരങ്ങ വെള്ളോ അങ്ങനെയൊക്കെ ഉണ്ടാവുക. പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ കേറി വരുമ്പോ തന്നെ പലതരം ജ്യൂസുകളാണ്.
അത് ഡെക്കറേഷൻ ആയിട്ട് ഞങ്ങടെ. ലെന്നെപ്പ ഉണ്ടായി കുടുംബത്തിന്നെ കല്യാണം ഉണ്ടായത് ഡെക്കറേഷൻ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് ഐറ്റം ഫ്രൂട്ട്. അതിന്റെ ഇറി ചെല്ല നട ഇപ്പറത്തെ ചിക്കന്റെറെ ബീഫിന്റെ എന്തൊക്കെയാാണ്ത്. പിന്നെ അല്ലാത്ത സൂപ്പുകളൾണെങ്കിൽ അ- ത് ചിക്കൻ സൂപ്പും മട്ടൺ സൂപ്പും വെജിറ്റബിൾ സൂപ്പ് കണ്ടത് കയറി ചെല്ലുമ്പോ തന്നെ നമ്മൾ വയറന്ന്റയും.
ആഹ് അതന്നെ അതെല്ലാം കൂടി മിക്സ് ആവാ നമ്മക്കന്നെ കഴിക്കാൻ തോന്നൂല. പിന്നെ അതെല്ലാം കൂടി ഓലെ വേസ്റ്റിലേക്ക് വേസ്റ്റിലേക്കാണ് തള്ളുക ചെയ്യണുന്നത്. പിന്നെത് വേണ്ടല്ലോ അത് എന്നാ പിന്ന എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് അത് നമുക്ക് കഴിക്കാനും കഴിയില്ല. ഓഏതെങ്കിലും ഒരു ഐറ്റക്ക ആണെങ്കിൽ പിന്നെന്താണ് നമുക്ക്- ഇതാവാ ഈ ഫുഡുകളൊക്കെ വേസ്റ്റ്- ആ അതല്ല ഇങ്ങ ഇങ്ങനെ ആർഭാടമായിട്ട് നടത്തണം കാണല്ലേ നമുക്ക് അങ്ങനെല്ല പാവപെട്ട കല്യാണം കൂടി കയാത്തക്ക ആൾക്കാരുണ്ടാവലേ
ആ ഉം അവര് സഹായിക്കാ നല്ലത് ഇത്രയും പൈസ ദൂർത്തടിച്ചിട്ട് ഓരോ ഓരോ കല്യാണങ്ങളും ഓരോന്നും നടത്തുമ്പോ വിചാരിക്കും ഒരു പത്ത് പെൺകുട്ടികളെ എത്തിമായ കുട്ടികളെ അനാഥ കുട്ടികളെ കെട്ടിച്ച് അതിന്റെ കൂലി പടച്ചറപ്പിന്റെന്ന് അവർക്ക് കിട്ടും അത്രയും പൈസതോ ചെലവാക്കിയിട്ടാണ് ഇന്ന് ഓരോ വിവാഹങ്ങും നടത്തുന്നത അതുപോലെ പാട്ടുകള് പാട്ടും ഡാൻസ് പാർട്ടി പറഞ്ഞിട്ട് അങ്ങനെ വേറെ ഐറ്റംസ് എന്താ ഇത് കാണാന് പാടില്ലാത്ത കല്യാണങ്ങളൊക്കെ ആയിട്ട് കല്ല്യാണം പറഞ്ഞ പണ്ട് നമ്മള ആളുക ആളുകൾക്ക് സംസാരിക്കാനും ഒത്തുകൂടാനും പറ്റിയൊരു സദസ്സ് കൂടിയായിരുന്നു നമ്മുടെ വിവാഹ ചടങ്ങുകൾ നമ്മുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ഇപ്പൊ അതില്ല കാരണം നമ്മള് സൗണ്ട് ബോക്സ് കണ്ട് വെച്ചിട്ട് നമുക്ക് പരസ്പരം അങ്ങട്ട് അടുത്ത് അടുത്തിരിക്കുന്ന ആൾകൾക്ക് പോലും നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ യാണ് ഇപ്പൊ ഒന്ന് കണ്ടല്ലോ അതാണ് നമ്മള് ആ കൊറ സൗണ്ട് ബോക്സ് ഇതും കേട്ട് പാട്ട് ഡാൻസ് കാണാ കഴിഞ്ഞു പോരയ ചെയ്യണന്ന് അന്നാ ആളുകളെ കാണാന അവരോട ഒരു ആ ലോഹ്യം കൂടാനും അവരോട സംസാരിക്ക വിവരങ്ങൾ ചോദിച്ചറിയാനോ അത് പറ്റണില്ലെന്ന് മണ്ഡപങ്ങളിൽ ചെന്നാല്
ആ ആ് അതന്നെ സത്യണത് നമ്മളൊ ഒരു നമ്മളിപ്പോ ഒരു ഷോ കാണാ ഇരിക്കുന്ന പോലെ എങ്ങനെ ചെക്കന പണിനും ഇങ്ങനെ കാണുക ഓരോ ഓരോ കളികൾ കാണ അല്ലാതെ നമ്മള അങ്ങോട്ടേ കൊണ്ട് സംസാരമോ ഒന്നും ഇല്ലല്ലോ ഈ പറുമ്പോ ഈ സ്പീക്കറും പാട്ടും അങ്ങട്ട് സംസാരിക്കാനും തോന്നില്ല
ആ ചെക്കനും പെണ്ണുള്ള ഡാൻസ് കളിക്കാ- കേയറി ചെല്ലുമ്പോ തന്നെ ഡാൻസ് കളിയല്ലേ-
ആ
പെൺകുട്ടിയും ചെക്കനും തമ്മില്
പല രൂപത്തിലുള്ള പെണ്ണകളെ ആഹ്. ആഹ് അല്ല പല നാട്ടന്ന് ഓര് എൻഗേജ് ആഹ് ആഹ് അതൊക്കെ ആർഭാ ആഹ് പിന്നെന്താ?
ഓരോ ട്രൂപ്പുകൾ ഒറങ്ങാണ് അവർക്ക് പൈസ ഇറക്കിട്ട് അന്നെ കളിപ്പിക്കണത്. പതിനയ്യായിരം ഇരുവത്തയ്യായിരം ഉറുപ്യാ നമ്മ കൊടുത്തിട്ട് നമ്മള് പൈസ കൊടുത്തിട്ട് വേണം അവരെ അ ക്കാനും ഓരോന്നിനും പിന്നെ ഓരോ മണ്ഡപങ്ങളുടെ വെല് ലക്ഷറി ആയിട്ടുള്ള മണ്ഡപ ങ്ങളാണ് ഓരോത്തരും വിളിക്ക്യാ നമ്മള് പണ്ട് വീട്കളില്ള്ളൊരു കല്യാണത്തിന് വേറെരു രസം ഇണ്ടായ്ര്ന്നു കല്യാണം രാവിനൊക്കെ അഹ് രേ രാരമു ങ്ങള് പോയാ നമ്മൾ ഉറങ്ങാണ്ട ഇരിക്കും മൈലാഞ്ചി ഇട്ടിട്ട് സംസാരിച്ച് ഇന്ന്പ്പം അതൊന്നുല്ല പത്ത് മണി ആവുമ്പത്തിനും മണ്ഡപം കഴിഞ്ഞ്
മണ്ഡപം ക അര്ക് ആഹ് ഒരു സുഖല്ല നമുക്കെല്ലാരുംന്ന് പരിചയപ്പെ വട്‌തെ ഒന്നൊന്ന് ഇതാഉമ്പോത് ന് മഡപം നമ്മൾ ഒഴിഞ് കൊടുക്കണം അതു അല്ല എസി ള്ള മണ്ട പങ്ങളെ കൽ പ ആയേ കാലത്തുള്ള ആ ഒരു ഇതൊന്നും പുതുമയൊന്നും ഇപ്പൊ ഇല്ല പയേ കാൽതൊരു ആഹ് ആഹ് കല്യാണം ണ്ട്ന്ന്
പാട്ട് ഡാൻസും കാണാൻ പോവാന്നുള്ളൊരു ചടങ്ങായിരിക്കുന്നു അത് കൂടാതെ ദൂർത്തടി മു മിഠായി കൊടുക്കൽന്റെ മിഠായി വല്ല എന്താ ഖുതുബ് മിനാർ കാര്യല്ലാതെ മിഠായി പൊന്തി ച് ചിട്ടാണ് മിഠായി കൊടുക്കണത് പണ്ടമ്മള് ഒരു പാക്കറ്റ് മിഠായി ഒന്ന് കൊടുക്കുന്ന ഇടത്താണ് ഇന്ന് ത്രീം വല്യ മിട്ടായിയുടെ സെറ്റ് ഇതൊക്കെ ആയിട്ട് ത്രേ ആളുകള് വന്ന് ഇറങ്ങണത് പിന്നെ അഹ് പോലായ്ട്ടെന്തൊക്കെ കല്യാണ മഞ്ഞ കല്യാണം അറബിക്കല്ല്യാണം മൈലാഞ്ചി കല്ല്യാണം അരിക്കുത്ത് കല്ല്യാണം സേവ് ദ ഡേറ്റ് അ അങ്ങനെ പറഞ്ഞറികാതെ ഒരു പത്ത് ദിവസത്തെ കല്യാണങ്ങൾ ചുരുങ്ങിയത് ഇപ്പോ ഒരു കല്യാണ വീട്ടില് ണ്ടാവ്ണത് ഇതൊക്കെ ദൂർത്തടി. ഇത്ള്ളൊരു ചെയ്യുമ്പോ മ്മള് ല്ലാത് ത്തോരാണെങ്കി അമ്മള് പാവപ്പെട്ടവർക്കാണെങ്കി നമക്ക് ആഗ്രഹം വരും ചെയ്യും നമ്മുൾടെ പൈസണ്ടാവില്ല ഇല്ലാത്തവരപ്പൊ കടം മേടിച്ചി ട്ടും പലിശക്കെടുത്തിട്ടും ആർഭാടം കാണിച്ചു കൂട്ടും ല്ലെങ്കിലും കാണിച്ചു കൂട്ടണ ഒരു സംഭവം സമൂഹാണ് പ്പൊ നമുക്ക്.
പണ്ടൊകെന്നർഞ്ഞ ഒരു കല്യാണണ്ടന്ന് പറഞ്ഞാ ഒരാഴ്ച്ചോളാം ല്ലാവരും അവിടെയക്കും ഉള്ളി തൊലിക്കാന്.
ആ അതൊക്കെ രസാ കല്ല്യാണരാവിലെറഞ്ഞാല് ഉള്ളി തോലിക്കലു വെളുത്തുള്ളി തോലിച്ച അതൊക്കെ നല്ലൊരു ഫീലിംങ്ങാണ് മ്മളെ മനസ്ക്ക് ന്നെ. കുളിർമേ ഇപ്പൊ അതൊന്നും ഇല്ലാണ്ടായി.
ആ ഇപ്പൊ പലതരംഫുടുവയ് ഇതായിട്ട് എല്ലാരെന്ന് കാണിക്കണം എല്ലാരും ന്റെ മക്കളെ കല്യാണം അല്ലെമ ഓര്.
പറയണം നാലാളെ മുന്നില് കേമളം കാണിക്കണം അഹങ്കാരം കാണിച്ചിട്ട് ദുർ ത്തടിക്കല്ലേ ചെയ്യുണത് അതിനുള്ള തെന്നെ ഭവിഷ്യത്ത് നമ്മള് സമൂഹം തന്നെ കൊറോണം ഷിഗല്ലേ പോലെ ലോഗങ്ങൾക്കൊണ്ട് സാ മൂഹിക അകലം നമുക്ക് പാലിക്കേണ്ട അവസ്ഥേല് വന്നില്ലേ കല്യാണത്തില് പത്താളില് കൂടുതല്. കൂടാൻ പറ്റാത്ത ഒരവസ്ഥ വേ വടെ കൊറോണ ടൈമില് നമക്ക് വന്നത്. എത്രയും ദൂർത്തടിച്ച് കാണുമ്പോ പടച്ചോന്റെ ഭാഗത്തുന്നുള്ള ശിക്ഷ അങ്ങക്ക വേറൊരു രീതിയിൽ നമുക്ക് അനുഭവിക്കാനും വരുണ് ണ്ട്.
ആർഭാടമായിറ്റ് ക്കയ്ക്പ്പ ഞ്പ്പോ ന്തൊക്കെ രോഗങ്ങളാ വരണന്ന് പറയാനാവില്ല കാരണം അങ്ങനത്തെ തു- കൊ ഓ ദോർത്താന്ന ചെലേ കല്യാണ പേരന്ന്
നിപ്പോ അതെറങ്ങ്യ ന്നെ എന്തൊക്കെ ഉണ്ടാവണാവോ കല്യാണങ്ങൾക്കെന്നെ കൂടാൻ പറ്റാത്ത അവസ്-. തല്ലെർന്നോ വന്നത് കൊറോണ ടൈമില് കുടുംബക്കാരെ കല്യാണത്തിനെന്നെ കൂടാൻ പറ്റ തെല്ലാ തന്നെ.
ആ പലതരം ഫുഡുകളാണ് ഫുഡ് കൊണ്ട് കൊണ്ട് ആറാട്ടാണ്. അത് പലതരം കേക്കുകള് പലതരം. ഫുഡുകള് ആ പ്പോ ജ്യൂസുകള് ഏതെങ്കിലൊരു ഐറ്റല്ല, പല ഐറ്റങ്ങളാള്ളേ. ഏ വാമ്പര കല്യാണത്തിന് അത്രണ്ടെനു ഇത്രണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പലതരം പൊരികള്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പലതരം പൊരികള് ആ കുലാം ജാം മറ്റേ ജാമന്ന് പറഞ്ഞിട്ട് ള്ളെ ഏ പി അഞ്ഞിമുട്ടായി ഐസ്ക്രീമ്ന്നർഞ്ഞിട്ട് ഓരു ഓരമ്മ ഒരാളെ കീഷേ കാലിയാക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞാല്. അത്രയ്ക്കും ലക്ഷങ്ങളാണ് ഇപ്പത്തെ കല്യാണത്തിനൊക്കെപ്പോ കൈ ഇതാണത്.
ഉം ആളുകളെ വിളിച്ച് കൂട്ടിട്ട് നമ്മള് ആർഭാടം കാണിക്കെ ഇപ്പ പിന്നെ സ്വർണം കൊണ്ട് കളി ക്കാംപറ്റില്ല സ്വർണത്തിന് ലക്ഷങ്ങള് മേലേയ് ട്ട് ഇന്നത്തെ കുട്ടിൾക്ക് സ്വർണ്ണം കിട്ടാനുള്ള ഭാഗ്യം ഇല്ലാണ്ടായി. സ്വർണാണ്ട് ഒഴിവായിപോയാ അത്രേം നല്ലത്. സ്ത്രീധന ഒഴിവാക്കുന്നതിന് നമുക്ക്. നല്ലത് നമ്മുക്ക് കുട്ടികൾ വളമ്പ നമുക്കോന്നും വേടിച്ച് കൊടുക്കാനും കഴിയില്ലാ അതിന് വേണ്ടിയിട്ട് കടംവേടിക്കണം. സ്വർണം വെല കൂടുന്നേ നനുസരിച്ച് നമ്മൾ ആളുകളും വേടിക്കല് കുറക്കണോന്നും ല്ല്യ ന്നാലും അത്യാവശ്യം വേടിക്കുന്നുണ്ട്. ഇല്ലാത്തവരു അതിനും വേണ്ടി കഷ്ടപ്പെടാണ്. ഇല്ലാത്തവര് കഷ്ടപ്പെടുണ പെൺകുട്ടികളെ ഇറ താണ് ആ ഇന്ന് പ്പോ പിന്നെ സ്ത്രീധനം ചോദിക്കല് മാറി ചോദിച്ചാ പെൺകുട്ട്യാളെ കിട്ടലും മാറി.
ആ കിട്ടല മാ പെൺകുട്ടികളെ കിട്ടാനുംല്ല. പണ്ടത്തെ ആൾക്കാര് പാവപ്പെട്ടവർപ്പൊ കാണ്‌ പണക്കാരെ നോക്കിട്ട് കുറച്ചെങ്കിലും കുറച്ചേ നമ്മളെങ്കില ആ ഭാടം കാണിക്കട്ടെുന്ന്ള്ളൊരുതൊക്കെ ണ്ട് പ്പോ ഇല്ലി ഇല്ല്യാത്ത കാശ്ണ്ടാക്കിയിട്ട്. ഓര്ന്തേയ്യാണ്‌ ഇതിന് അ ചെല ആ ഒരു സെറ്റപ്പോക്കെ ആക്കും കല്യാണം. ഞ്ഞങ്ങനെന്നെ ഞാകണ്ടിട്ട് ന്റെ കുടുംബത്തില് ന്നിട്ട് അവര് കടവും ബാധ്യതതൊക്കെ ആയിട്ട് അങ്ങനെ കയ്യാ. പാ ഈ പണക്കാരെ കണ്ടിട്ട്.
ഉം പണക്കാരെ കണ്ടിട്ട് മ്മള് പാവപ്പെട്ടോര് അതുപോലെ കാട്ടി കൂട്ടിയാല്. അവരുടെ വീടും ജപ്തിയാകും അങ്ങനെള്ള ലോൺ എടുത്തിട്ടൊക്കെയാണ് ഇപ്പൊകാട്ടികൂട്ടിട്ട് വീടടാക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മള്കല്യാണങ്ങള് പിന്നെ അതപ്പൊ പാവപ്പെട്ടവർക്ക്
ആഹ് അതന്നെ പിന്നെ ന്നർഞ
അതിന് മുമ്പ്തന്നെപെൺകു ട്ടിം ചെക്കനും ടൂറ് പോവലും സേവ് ദ ഡേറ്റ് നടത്തലും അതൊക്കെ പ്പ ഇന്ന് ണ്ടായതാണ് നമ്മുടെ സമൂഹത് പിന്നെ അമ്മളെ ഇസ്ലാമില്ലങ്ങെനെ പറഞ്ഞിട്ടന്നെല്ല്യ. നിക്കാഹിന് മുന്നേള്ള ഇങ്ങനെള്ള ഒരു ഒരു കാര്യങ്ങളു നമുക്ക്റി പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നപ്പോ നമ്മള എല്ലാതും സാദാ സാദാ കാണുന്ന ഒരു ചടങ്ങ് പോലെ എല്ലാതും കാട്ടിക്കൂട്ടാണ് ഇപ്പൊ ആള്ക്കള്
ആഹ് പിന്നെന്താ പിന്നെന്നർഞ നാലാള് കാണിക്കണം എ എ എൻ അങ്ങനെയാണ് ആഡംബര വാഹനങ്ങള് അങ്ങനെ അണ്ണി നിറക്ക ന്ന് എല്ലത്തിനും അതാ മെയിൻ ആയിട്ട് നാലാളെ കാണിച്ചിട്ട് എന്താണ് നാലാളെ മുമ്പില് ഞങ്ങളെ കല്യാണ കൊറച്ച് ഇതാണ് ഒരാള് കല്യാണം ഇതാകുകന്നെങ്കില് മറ്റേ ആളെന്താണ് അയിലും വല്യ ഇതായിക്കുണ്ടാക. വല്ല്തായിട്ട് കാണിക്കാ അങ്ങനെ ഇപ്പ ഓരോ കല്യാങ്ങ നിങ്ങടെ അവിടെക്ക കല്യാണം ഇണ്ടോ കുടുംബത്തിലേടങ്ങനെ ആഡംബരമായിട്ടുണ്ടാവുക കല്യാണങ്ങള്
ആഹ് ഞങ്ങളടെപ്പോ ഒരു ഞങ്ങളടെ കുടുംബത്തില് ഇപ്പോ ഒരു കല്യാണങ്ങള് അങ്ങനെ കഴ് കണ്ടു തലേ ദിസോം തന്നെയല്ല നാല്ദിസോം അഞ്ച്ദിസോം പറഞ്ഞ പോലെത്തെകല്യാണംതന്നെ ആരുന്ന് അവിടെ ആഹ് ഞാൻ രണ്ടുദിസത്തെത്തെ മാത്രേ ഞാൻപോയോള്ളൂ നിന്റെ അനിയന്റെ കല്യാണ ഇപ്പോ കഴിഞ്ഞു കൊറച്ചും രണ്ടു മൂ അഞ്ചാറു മാസം കൊറച്ചായിട്ടുള്ളൂ അത് പിന്നെ ഞങ്ങള് മുസ്താദ്മാരാണ് അതിനനുസരിച്ചിട്ടുള്ളെ ഇതന്നെ ചെയ്യുള്ളൂ ഓരോ ആർഭാടങ്ങള് ഞങ്ങളെ വീട്ടുകാരായിക്കുലേ ഞങ്ങടെ ഇമ്മ തീരെയക്കൂല ഒരു കാര്യങ്ങൾക്കും ഒരു പാട്ട് പോലും ഞങ്ങളാ വീട്ടിലില്ല
അങ്ങന പൊർ
കല്യാണംഎങ്ങനആായിരുന്നു ആ ഒരു കല്യാണം മാത്രം
ആഹ് അങ്ങനെ നടത്തുന്നവരുണ്ടല്ലോ അതന്നെ നമുക്കൊരു സന്തോഷണറിയുമ്പോ ങ്ങനൊ കാടുപാറൊന്നും ഇല്ലാതെ നടത്തുന്നുണ്ട്ന്ന് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ് അല്ലെ എനിക്ക് ഈ ആടുബ ഇങ്ങനെ വലിയ രീതിയിലുള്ള കല്യാണത്തിോടൊന്നും വലിയ താല്പര്യമന്നുമില്ല എന്നാ ഓക്കെ ഞാൻ പിന്നെ വിളിക്കട്ടോ ശരി
ഓക്കെ അത് ടൈംആയോ നമ്മള പത്ത്മിനിറ്റ്കോൾചെയ്യണ്ടായിണ്ടോ
ആ ഓക്കെ
എന്താ ഓക്കെ നമുക്ക് നമക്ക് വീണ്ടും പിന്നീട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഓക്കെ